ആഹ് അപ്പോ പിന്നെ പിന്നെ വേറെട്ക്കാ ടൂറോയിന്നത് പിന്നെ സ്കൂള്ന്നാന്നോ ടൂറോയിഞ്ഞത് അതോ വീട്ട്ന്നോ ആഹ് വീട്ടന്നാണന്നല്ലേ പറഞ്ഞെ സ്കൂള്ന്നൊന്നും ടൂറ്പോവലില്ലേ പ്ലസ് വണ്ണും പ്ലസ് ടുവും പോയിനോ
പ്ലസ് വൺന്ന് ഇല്ലാലോ ഗവൺമെന്റ് സ്കൂളിന് പ്ലസ് ടു പോയിര്
അങ്ങൻ തന്നെ ആഹ് അങ്ങനെ പ്ലസ് വൺന്നില്ലല്ലേ
പ്ലസ് വൺന്നില്ല അഹ് പത്ത് പ്ലസ് ടു ഒള്ളല്ലോ ഗവൺമെന്റ് സ്കൂളില് പിന്നെ ഏ ഏഴ് വരെയുള്ള സ്കൂളാണെങ്കിൽ ഏഴ് ഏഴന്ന് ടൂർണ്ടാവും അങ്ങനെല്ലേ
ആഹ്
അങ്ങനെക്കെ തോന്ന്ണ്ട് ഞങ്ങള് ഉം പത്തുന്നുണ്ടാകും പത്ത്ന്ന് ഇണ്ടായിന് ഇപ്പോ ഓൾ പോയിട്ടില്ല പിന്നെ പ്ലസ് വൺ പ്ലസ്റ്റൂ ഇണ്ടായിന്നു അങ്ങനെ തന്നെ ഞങ്ങളും പഠിച്ചീനെ
ഏഹ് ന്ത്യേ ഓള് പോവായ് ന്ന് താല്പര്യല്ലേ പോവാന്
അല്ല താല്പര്യം ഇല്ലായിട്ടല്ല അന്ന് സാമ്പത്തികായിട്ട് കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ പിന്നെ അവൾക്ക് അസുഖം ഉണ്ടായിനു അവൾക് ഈ കൊറോണയിലൊരു അലർജി ഉണ്ടായി അപ്പൊ ഒന്നാമത് അതില് പറഞ്ഞേക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട്
ഏഹ് കൊറോണ പോസിറ്റീവ് ആയിനോ നിങ്ങൾക്ക്
ആഹ് ആഹ് എല്ലാർക്കും പോസിറ്റീവയ്നു ഓൾക്ക് നല്ല ചൊമ ബെഡ്ന്ന് എണീക്കാൻ പറ്റാത്ത ചൊമണ്ടായിന്
മേ
ഉം നല്ലം ഒരുപാട് ഗതി കെട്ട് പിന്നെ രണ്ട് മൂന്നാല് വർഷം കൊറേ കാലം സ്കൂൾക്കൊക്കെ പോകും അതിന്റെടിൽ അവിടുന്ന് വിളിക്കും അങ്ങനെ ഒരു മാസൊക്കെ ലീവ് ആക്കും പിന്നെ ഇപ്പ മാറി ഇപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെ ആയപ്പോ ഒരു ഡോക്ടറെ കാണിച്ചപ്പോ പിന്നെ അത മാറിൺപോയി പല മരുന്നുകള് വലി ക്കണ മരുന്ന് അങ്ങനെ പല മരുന്നുകളും ഇങ്ങനെ കഴിച്ചും കുടിച്ചും ഇപ്പൊ കുഴപ്പൊന്നുല്ല
അത് ശരി ഇനിക്ക് കൊറോണ പോസിറ്റീവ് ആയിക്കുംല്ലേ
ആഹ് കൊറോണ പോസിറ്റീ വായിനു
കൊറോണ പോസിറ്റീവ് ആയ ആൾക്കാരണ് കണ്ണിലും ഇപ്പൊ കേക്ക്‌നെ ഇവിടെ അട്ത്താരും അങ്ങനെ ഇങ്ങനെ പോസിറ്റീവ്
ഇല്ലശെ ആഹ് ഞങ്ങളൊന്നും ചെക്കിതിട്ടില്ല പക്ഷെ ഓൾക്ക് ചെക്ക്യ്യേണ്ടി വന്നു കാരണം ഓള് ഇപ്പങ്ങനെതായതുകൊണ്ടേ പിന്നെ വീട്ടിലെല്ലാര്ക്കുംണ്ടായോണ്ട് പിന്നെ ഉം ഓൾക്ക് പനിയൊന്നുംണ്ടായിട്ടില്ല ഓൾക്ക് ഇതാ സംഭവിച്ച ചുമ ബെഡ്ന്ന് എണീക്കാൻ പറ്റാത്ത ചുമ തല പൊന്തിക്കാൻ പറ്റില്ല നമ്മള തലക്ക് എന്തെങ്കിലും അസുഖാണോ വിചാരിച്ചു ഒര് അലർജി എന്നങ്ങടെ വന്നക്ക എന്താന്നന്നെ അറില്ല
നമ്മളെ ബോഡി നമ്മുടെ ശരീരം ആകെ കുയങ്ങുലെ
ഉം ഓള് കൊറെ കെതിട്ട് അപ്പൊന്നല്ല ഇപ്പൊ പീരീഡ്സ് കൃത്യയാവണില്ല അതെന്താ പ്രശ്നംന്ന് അറില്ല
അത് ഇങ്ങനെ കൊറേ കൊറേ ഗുളിക കുടിച്ചിട്ടയിരിക്കും
അങ്ങനെ അങ്ങനെ ആരിക്കെങ്കിലും ഇങ്ങളെ പ്രായത്തില ആരിക്കെലും പറയുന്ന ഓർമ്മുണ്ടോ പിരീഡസ് പത്ത
ഇപ്പ അങ്ങനെഎല്ലാർക്കും പിസിയോടി പ്രശ്നംണ്ടല്ലോ
ആഹ് അത്ണ്ട് തോന്നണ്
അത് ഈ കൗമാര കുട്ടികൾക്ക് കൊറെ ആൾക്കാർക്ക് പി സി ഓടിന്റെ പ്രശ്നംണ്ട്
അപ്പൊ ഇന്റെ ഫ്രണ്ട്സിനൊ തന്നെ ആഹ് ഇന്റെ വ് ഫ്രണ്ട്സിനും തന്നെ കൊറേ ആൾക്കാരിക്കിണ്ട്. ഓല്ക്ക്ങ്ങനെ ഒന്നല്ലെങ്കി ഒന്നര മാസം കൂടുമ്പോ അല്ലെങ്കി ആറുമാസം
ന്നിട്ടെവ്ടുത്ത മരുന്നാപ്പൊ കുടിക്കണം ഓൾക്കാറുമാസായി ഇപ്പണ്ടായിട്ടേയ് അപ്പ ഞാനീ ഡോക്ടറെ കാണിച്ചുന്നി ടെസ്റ്റുകളൊക്കെടുക്കാപറഞ്ഞിക്ണ്
ആഹ് ഗൈനകോളജിസ്റ്റിനെ കാണിച്ചാ മതിയേലോല്ലേ?
ആഹ് അവരോടാരാ ഓല് ക്ക്ന്നിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ശരിയായോ?
ഇനിക്കറില്ല ഓലെ ഡോക്ടർനെ കാണിക്ക്ണ്ടോ അറീലൊന്നാമത് എന്തേച്ചാല് ഇപ്പത്തെ ഈ ഇപ്പത്തെ അവ ശരിയാണ് ഇപ്പൊ കൗമാര കുട്ടേൾക്ക് വയങ്കര വേദനയാണ് ഇനിക്കൊക്കെ വയങ്ക ങ്കരവേദനേണ് ഏഴു ദിവസം ഞാൻ ബെഡിന്ന് നീക്കഞ്ഞേല്ല
ഉം
ഇന്നാം തലമിഞ്ഞി വുഗുണോണ്ട് ഇന്റെമ്മ വേഗം ഗ്ലൂക്കോസയറ്റാനൊക്കെ കൊണ്ടോവലാ എല്ലാമാസോം ഇന്ക് വയങ്കര പ്രശ്നാ ആഹ് ഇനിക്കെല്ലാമാസോം അങ്ങൻ തെന്നെ അപൊ ഇൻ അത് അതോണ്ടാണ് തോന്ന്ണ്ട് ഇപ്പേല്ലാർക്കും ഇത്ണ്ടാകാതരിക്കണാണല്ലോ ഇഷ്ട റ്റം അപോകൊറേ ക്കെല്ലാരും ഇമ്മാരോട് മുണ്ടാതിന്ന് ങ്ങാൻടെയ് അങ്ങനിം
അതെ മം ആഹ്
ശരിക്കിനുതൊക്കെ വയങ്കര പ്രശ്നാണ് വല്ല്യേ പ്രശ്നമായി മാറും അതൊക്കെ എന്താ ഓലൊക്കെന്താ ഓ ഇന്റൊരു ഫ്രണ്ട് ണ്ട് ഓൾക്ക് എന്താ ഗുളിക കുടിച്ചാലൊള്ളൂ പീരിഡ്സാവാ എപ്പളാണോള് ഗുളികുടിക്കുണ് ആ
അങ്ങനി ഇവൾക്കു മാ ണോ ഇങ്ങനെചാരിച്ചു പേടിച്ച് നിക്കെനി പ്പത് ഞാരോടെങ്കിലോരാളോട് ചോയ്ച്ചാല് അയിനെ കുറി ചർങ്ങ്യയോല ആര്ക്കുങ്ങനെ ഇണ്ടാക്ണ പറീണേട്ടില്ല ഇവള് കൊറച്ച് തടി തടിച്ച് തടിണ്ട്.
ഏഹ് അത് ശെരി അങ്ങനൊന്നു ഇല്ല ഓൾക്ക് ഇൻക്ക് തോന്ന്ണേ എന്താ മരുന്ന് കുടിക്കണോണ്ടേക്കാരം ഇപ്പ ങ്ങള് പറഞ്ഞില്ലേ. കൊര ണ്ടായിനൊ അപ്പൊ കണ്ടിന്യൂസായിട്ട് ഇപ്പൊരു രണ്ട് വർഷൊക്കെ രണ്ട്, മൂന്ന് വർഷൊക്കെ ഓള് ഓള് മര്ന്ന് കുടിച്ചികൂലെ.
ആഹ് ഓള് കൊറേ മര്ന്ന് കുട്ച്ച്
ഇന്റ ഒരു ഫ്രണ്ട്ണ്ട് ഓൾക്ക് തലക്ക് നീരാണ്. ന്നിട്ടെ പ്പളൊര് തലവേദനെയ്കാരം ന്നിട്ടയിന് എപ്പളും മ മരുന്നും കുടിക്കുണോണ്ടോൾക്കു പിരിഡ്സിന്റെ പ്രശ്നണ്ടായിനി.
ആഹ് ഇവൾക്ക് വൈകിയിണ്ടായതെയ് പത്താം ക്ലാസ് ലായിട്ടാത്ണ്ടായതന്നെ
ഏഹ് അഹ് ശരി നല്ല വെയ്കിക്ക്ണല്ലേ ഇപ്പ അങ്ങനെ ആരും അങ്ങനെ കേട്ടിട്ടില്ല ട്ടോ ഇത്രീം വെയ്കിണ്ടാവണെ ഇപ്പല്ലാർക്കും ഒമ്പതാമത്തെ വയസ്സിലൊക്കെ ണ്ടാവും.
ണ്ടാവെയ് അതൊക്കെണ്ടാവെല്ലാർക്കുണ്ടായിട്ട് ഓൾക്ക്ണ്ടായിട്ടില്ല. അപ്പൊക്ക ഡോക് പ്പ കാണിച്ചപ്പോ കൊഴപ്പൊന്നുല്ല വെയ്കിണ്ടാവണംന്നെ നല്ലത് അയി പ്പൊ പ്രശ്നംല്ലാന്നറിഞ്ഞു അപ്പൊ
ആഹ് വെയ്കിണ്ടാവണതന്നെ നല്ലത് വേദന സഹിക്കണ്ടല്ലോ.
വേദനിം അതിന്റെ ബുദ്ധിമുട്ടൊക്കെ പ്പ മ്മക്ക് അറിയാലോ.
ആഹ് ഒക്ക ബുദ്ധിമുട്ട്ന്നെണ് വേദന മാത്രൊന്നല്ല.
ആഹ് അപ്പോ അങ്ങനെയൊക്കെ. ഏതായാലും നല്ല ഡോക്ടറെ കാണിച്ചെടുക്കണം. കുട്ട്യളല്ലേ പിന്നെ
ഇപ്പ എല്ലാർക്കും ഉണ്ട്. ഇത് എന്താ വല്യ പ്രശ്ന വ നല്ല പ്രശ് പക്ഷെ ഞാൻ കൊറേ കേട്ട്ക്ക്ണ് ട്ടോ അങ്ങനെ പീ സി യോടിന്റെ പ്രശ്നങ്ങളൊക്കെ
അതേക്കാരല്ലേ
ഉം പച്ചക്കറിയൊക്കെ നല്ലോണം കൊടുത്തോണ്ടി.
ആഹ് അതന്നെ ഇപ്പോ ഡോക്ടർ പറഞ്ഞത് പച്ചക്കറിം മു പ്രോട്ടീൻ പ്രോട്ടീനും മുട്ട അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്ക ചോറ് കൊറവാക്ക.
ചോറ് കൊറ കൊറവാക്കന്നെ വാണ്ടത്.
ഉം കൂടുതൽ പച്ചക്കറി, മുട്ട അത് കഴിക്ക. പ്രോട്ടീന് കൊറ കൂടുതല അത് ഇണ്ടായിനി ഇപ്പൊ കൊഴപ്പൊന്നുല്ല.
ഏഹ് ഏഹ് നീ എന്ത പീ സിയോടിക്ക് മുടി കൊഴിച്ചിൽ കൊഴിച്ചിലൊക്കെ ഉണ്ടാവാ.
ആഹ് ഉണ്ടാവൂല്ലെ.
ഫ്രണ്ടിന് നല്ലോണം മൂടി കോഴിഞ്ഞീനി നിന്നിട്ട് ഓൾക് ഓള് മറ്റേ അസുഖാണ് എന്നൊക്കെ കരുതീനി. പക്ഷെ അതല്ല പീ സിയോടിന്റെ പ്രശ് ഞാന് ന്നിട്ട് ഓള് മുടിയൊക്കെ കൾഞ്ഞീനി.
ഉം പല രീതിയിൽ ഉണ്ടാവുതേ ഇപ്പൊ പലത ത പോയിട്ട് അങ്ങൻത്തക്കെ ചെക്ക് ചെയ്തോ? അപ്പൊ അങ്ങൻത്തെ പ്രശ്നം ഒന്നുല്ല ഇനിയിപ്പോ. പീ സിയോടിം കൂടി ഒന്ന് നോക്കേണ്ടിരും.
ആഹ്
അപ്പൊ അത് ഇനി രക്തത്തിന്റെ അളവ് നോ അതും നോക്കാൻ പറഞ്ഞിക്കണ്
ചെലപ്പോ ഇങ്ങനെ ഉണ്ടാവും ഞമ്മുക്ക് പീരിയഡ്സ് ആയി പിന്നെ ഒരു ആറു മാസം ഉണ്ടാവാതെ പിന്നെ ഉണ്ടാവൂലേ അങ്ങനെ എന്തെങ്കിലാണോനാവോലെ പത്താം ക്ലാസ്സി നിന്ന് ഉണ്ടായിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കണോ
ആ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല അതെല്ല വേദനയോട് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടായിക്കണ് അപ്പോ ഉം ചെ ചേലോൽക്ക് അങ്ങനെ ഇണ്ടാവലുണ്ട് പ്രേശ്നവോ അതും പറയാൻ പറ്റൂല
ഇന്റെമ്മ ഇന്റെമ്മ അങ്ങനെ പറയണക്കെ എന്താ ഞാന് എനിക്ക് ഒരു മാസം വൈകിയ എനിക്കിപ്പോ പേടിയാണ് ഇട്ടായി ഇല്ലെങ്കിൽ എന്തെങ്കിലും അസുഖാണോ എനിക്ക് നല്ല വേദനാണെ ക്കിലും എല്ലാ മാസം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു എന്ത് എടങ്ങേറ കരിഞ്ഞ എന്തെങ്കിലും അസുഖ ആയിട്ടാണോ അപ്പൊ അങ്ങനെ പറയും ആറ് ആ ഒരു രണ്ടു മാസം ഉണ്ടായിട്ടില്ലെങ്കിലും വല്യ കുഴപ്പൊന്നില്ല ആറു മാസം മാസം കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഉമ്മ അങ്ങനെ പറയണേ കേക്കാട്ടോ
ആഹ് ഉണ്ടാവുന്നതാണ് നമ്മളെ ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലത് നമ്മള ആരോഗ്യം ഉം അങ്ങനെ പറയുന്നേക്കാ ആരോഗ്യം ട്ട് ഇതൊരു പെണ്ണിനന് പടചോ പടക്കുമ്പോ ഉണ്ടാവണതല്ലേ പെണ്ണായി പടചോൽക്ക് ഉം പിന്നെ വേറെന്തൊക്കെ ഉപ്പ ഗൾഫിലാണെന്നല്ലേ പറഞ്ഞേ
ആഹ് ഉപ്പ ഗൾഫിലാ ഏ ഇപ്പ പോയിട്ട് ഇപ്പ എട്ട് മാസൊക്കെ അയിക്കും അഞ്ച് മാസം എന്തായിലും കഴിഞ്ഞിക്കണ്
കുട്ടിനെ കണ്ടിട്ടില്ലേ
ആ കണ്ടക്കണല്ലോ അനീയത്തി യൂ എൽ കെ ജിയിലാണെ
ആഹ് ഞാന് ഒരു കുട്ടി ഒമ്പത് മാസമായി അത് ആള് മാറിപ്പോയതാണെന്ന്
ഒര് ഒമ്പത് മാസം ണ്ട് ഡിഗ്രി പഠിക്കണ കുട്ടിയാണ് അന്ന് ഞാൻ വിളിച്ചീനി അപ്പ അങ്ങനെ ആണ് അങ്ങനെ ആളെ തിരി തിരിഞ്ഞു പോയതാ
ഏ ശരി
പലര് വിളിക്കണതല്ലേ അപ്പ പല ആൾക്കാര് നമ്മള് തമ്മില് വിളിക്കണതല്ലേ അപ്പൊ മാറിപ്പോയതാണ് എന്നാ പിന്നെ അങ്ങനെയൊക്കെയാണ് കഥകളൊക്കെ അല്ലെ എന്നിട്ട് ച അന്നായിക്കോട്ടെ വിളിക്കാം